ഹലോ ഹലോ നമസ്കാരം ആഹ് കേൾക്കാവോ
ആഹ് കേൾക്കാ ആഹ് സുഖാണ് സുഖാണ്
നമുക്കിന്ന് ഇന്ത്യൻ പോപ്പുലേഷനെ കുറിച്ച് ചർച്ചെയ്താലോ ജനന നിനക്ക് എന്താണ് അഭിപ്രായം പോപ്പുലേഷനെ കുറിച്ച് പറയാനുള്ളത്
പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പം ജനന നെരക്കും മരണ നെരക്കും ഒക്കെ എപ്പഴും അയിന്റെ കണക്കൾ എടുക് നമ്മൾ കാണുക്കെ ചെയ്യുന്നതാണ് ന്ന്ച്ചാൽ ഇത്ര പ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴല്ലേ എടുക്കുന്നത്
ആന്ന് തോന്നുന്നു പന്ത്രണ്ട് വർഷണ് ജനന നെരക്ക് എടുക്കുന്നത്
ആഹ് അപ്പോ പോപ്പുലേഷൻന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടി നിക്കും ഏറ്റവും കൂടുതൽ ചൈനയെ കട ടത്തി വെട്ടി ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ആയതിപ്പോ ഇന്ത്യക്കാണല്ലോ അത്രത്തോളം ജനസംഖ്യ കൂടിയൊരു രാജ്യണ് ഇന്ത്യ എന്ന് പറയുന്നത്
ജനസംഖ്യ കൂടുന്നതാണോ നല്ലത് കുറയുന്നതാണോ നല്ലത് എന്താണ് താങ്കളുടെ അഭിപ്രായം ജനസംഖ്യ കൂടുത ടുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ കരുതുന്നത് എങ്കിലല്ലേ നമ്മുടെ ഇന്ത്യക്ക് വികസനം ഉണ്ടാകൂ. തൊഴിലവസരങ്ങളാണെങ്കിലും പല മേഖലകളിലാണെങ്കിലും മുന്നോട്ട് ട്ട് വരും നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെ. മുൻപന്തിയിൽ സമ്പദ് വ്യവസ്ഥയിലായാലും മുമ്പിട്ട് നിൽക്കത്തുള്ളൂ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നേ
ഒരിക്കലും അല്ല ഞാൻ എനിക്കത് തെറ്റായ ഒരിതായിട്ടാണ് തോന്നുന്നത്. അപ്പം ജനസംഖ്യ ഒരിക്കലും കൂടാനും പാടില്ല കൊറയാനും പാടില്ല അതൊരു മിതമായ രീതിയിൽ നിലനിർത്ത ത്താനാണ് എപ്പഴും നമ്മുടെ രാജ്യം ശ്രമിക്കുന്നത് കാരണം ഒരുപാട് ജനസംഖ്യ കൂടി. അപ്പൊ അവിടെ അവർക്ക് നൽകാനുള്ള ഭക്ഷ്യ പര്യാപ്തതയോ അല്ലെങ്കിൽ അവർക്ക് നല്ല ജോലിയോ ഒന്നും നമ്മക്ക് അവൈലബിൾ ആയിരിക്കില്ലേ എന്ന് വച്ചാൽ കാ ഒരു മിതമായ ഒരു ഭക്ഷ്യ സമ്പത്തേ നമുക്കുള്ളൂ അല്ലെങ്കിൽ ഒരു മിതമായ അത്ര ധനസമ്പത്താണ് നമുക്കുള്ളത് അപ്പൊ ഓവർ പോപ്പുലേഷൻ ആവുമ്പോ എല്ലാവരിലേക്കും അത് ഇത്രത്തോളം എത്താൻ കഴിയും എല്ലാവർക്കും തൊഴിലവസരം ലഭിക്കണംന്നുംല്ല. ജനസംഖ്യ ഒരിക്കലും ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ കൂടുന്നത് നമ്മടെ രാജ്യത്തെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കത്തതേ ഉള്ളൂ.
താങ്കൾ പറയുന്നിനോട് ഞാൻ യോജിക്കുന്നു എങ്കിൽ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് തൊഴിലവസരങ്ങൾപ്പ ജനങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ തൊഴിലവസരങ്ങൾ ചെയ്യുകയാണെ കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുകയും അ അതിൽ നിന്ന് നമുക്ക് പണം ലഭിക്കുകയും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പല പല ഫാ ക്റ്ററി അങ്ങനെ പല പല വ വ്യവസായ മേഖലകൾ അങ്ങനെയൊക്കെ ഇല്ലേ എന്താണ് താങ്കൾ പറയുന്നത്
നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ മെച്ചപ്പെടുത്തണമെങ്കി ഒരിക്കലും ഒരുപാട് ജന സംഖ്യ കൊണ്ട് സമ്പത് വ്യവസ്ഥ മെച്ചപ്പെടില്ല അവിടെ അത്രത്തോളം വികസിതമായ ബിസിനസുകൾ വരണം ഏഹ് വ്യാവസായിക മേഖല ഭയങ്കരമായിട്ട് മെച്ചപ്പെടണം അവിടെരു സാമ്പത്തികമാണ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടേണ്ടത് ഒരിക്കലും കുറെ ആളുകൾ ഉണ്ടായി എന്ന് വിചാരിച്ച് ഒരിക്കലും സാമ്പത്തികം മുന്നോട്ട് പോവില്ല അല്ലെങ്കി അത്രത്തോളം എന്താണ് കേപ്പബിൾ ആയിട്ടുള്ള അത്രത്തോളം എന്താ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എല്ലാവരും അങ്ങനെ ജോലി ചെയ്യും ഒരിക്കലും ജനസംഖ്യ കൂടിയെന്ന് വിചാരിച്ച് നമ്മുടെ സാമ്പത്തികം കൂ ഒരി കൂടുവല്ല അതിനെ നെഗറ്റീവായിട്ട് കുറയാനാണ് ചാൻസ് കൂടുതല്
ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ മതി എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി കൂടുന്നത് കാരണം അപ്പൊ അതിനെ കുറിച്ച് എന്തുവാണോ താങ്കളുടെ അഫിപ്രായം ഒരു വീട്ടിൽ ഒരു രണ്ട് കുട്ടി കുട്ടികൾ മാത്രം മതിയോ അതിൽ കൂടുതൽ കുട്ടികൾ ആയാൽ എന്തുവാണ് പ്രശ്നം ഓരോ ചോയ്സ് അല്ലേ ഒരു മാതാപിതാക്കൾക്ക് എത്ര കുട്ടികൾ വേണെമെന്നുള്ളത്
ഉറപ്പായിട്ടും ആ കുട്ടികൾ എത്ര വേണംന്നുള്ളത് അതൊരു പേഴ്സണൽ ചോയ്സാണ് രണ്ട് പാർട്ണർസിന്റെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മ ഒരുപാട് എന്താ അതീ ഈ ജനസംഖ്യ കുറയ്ക്കാവേണ്ടി സർക്കാർ എടുത്തൊരു നയമാണ് ഇപ്പം നാം ഒന്ന് നമുക്കോന്ന് ന്ന രീതിയിലേക്ക് എത്തി ഇപ്പൊ രണ്ട് മാറി ഒന്ന് മതി നാം ഒന്ന് നമുക്കൊന്ന് ആ ഒരു ശ്ലോകനാണ് നമ്മള് കേൾക്കുന്നെ അപ്പം അതെന്താണ് അതിന്റെ റൂട്ടെന്ന് പറയുന്നത് ജനസംഖ്യ കുറയ്ക്ക്യ അല്ലെങ്കി അതിനൊരു കുറയ്ക്കുകന്നല്ല ഓ ഓവർ പോപ്പുലേഷൻ ഉണ്ടാവാതിരിക്ക്യ അത് ഭയങ്കര ദൂഷ്യകാര്യാണോ ഓവർ പോപ്പുലേഷനും അതേപോലെന്നെ ജനസംഖ്യ ഒരുപാട് കുറയാനും പാടില്ല ആ ഒരു സമനില എപ്പഴും നിലനിർത്താൻ വേണ്ടിയാണ് സർക്കാർ പറയുന്നത് എന്താണ് നാം ഒന്ന് നമുക്കോ നല്ലങ്കി നിങ്ങടെ ആ കുട്ടികളുടെ അക്കൗണ്ട് കുറയ്ക്കണംന്നൊക്കെ പണ്ടൊക്കെ ഒരു ഫാമിലീല് ഏഴും എട്ടും കുട്ടികളൊ ഒരിക്കലും അങ്ങനെയല്ല പേരന്റ് അല്ലെങ്കി കേപ്പബിൾ ആയിരിക്കണം അത്രയും കുട്ടികളെ അവര് ആ റേസെയ്യുമ്പോ അവർക്ക് ആ കുട്ടികളെ പ്രൊട്ടക്ട്യ്യാനുള്ള സാമ്പത്തികംണ്ടായിരിക്കണം അല്ലെങ്കി ഇപ്പോഴത്തെ കാലത്ത് അറിയാം നമുക്ക് ഒരുപാട് വരുമാനക്കെ അല്ല ഒരുപാട് തൊഴിലവസരങ്ങള് കുറവാണ് ഇപ്പം കേരളം എടുത്താതന്നെയും ഒരുപാട് തൊഴിലവസരങ്ങള് ഇപ്പം ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്കൊന്നും ജോലിയില്ല പി എസ് സിന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എഴുതുന്നത് അത് കിട്ടുന്നത് തന്നെ വളരെ ചുരുക്കം പേർക്കാണ് അപ്പൊ തൊഴിലോ ഓ ജോ ജോബ് ഓപ്പർച്യൂണിറ്റി അത്രത്തോളം ഇല്ലാത്തൊരു സമൂഹാണ് തൊഴിലുണ്ടെങ്കിലേ നമുക്ക് സാം സാമ്പത്തികായിട്ട് ഉയരാൻ പറ്റൂ അപ്പം ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് കുട്ടികള് എന്താണ് പുറം രാജ്യത്തേക്കും എല്ലാം ഒരുപാട് എന്താ മൈഗ്രേഷൻസ്‌ സംഭവിചൊ ണ്ടിരിക്ക്യാണ് അപ്പോ പോപ്പുലേഷൻ കൺട്രോളെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊ ഒരു കാര്യാണ്
താങ്കൾ പറയുന്നത് പല കാര്യങ്ങളും ഇമ്പോർട്ടന്റായിട്ട് കാര്യങ്ങളാണ് എങ്കിൽ തന്നെയും നമ്മടെ ഏ രാജ്യത്ത് ചൈനയാണ് ഏറ്റവും മുൻപന്തിയിൽ ജനസംഖ്യയിൽ മുമ്പിൽ നിൽക്കുന്നത് അവര് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കൺട്രോളിംങ്ങൊന്നും വെച്ചിട്ടില്ല അയ്നെ കുറിച്ച് താങ്കൾ എന്താണ് കരുതു തുന്നെ ചൈനയെ പോലെ ഓരോ രാജ്യത്ത് പോപ്പുലേഷൻ കൂടിക്കോണ്ടിരിക്കുയാണ്
നേരത്തെയായിരുന്നു ചൈന ജെ ജനസംഖ്യ ഏറ്റവും കൂടിയുള്ള രാജ്യം ചൈന എന്നുള്ളത് നേരത്തെ ആയിരുന്നു ഇപ്പൊ ചൈന ഓവർ വർക്കം ചെയ്ത് ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യായിട്ട് മാറിയത് അപ്പം അത്രത്തോളം പോപ്പുലേഷൻ കൂടി നമ്മള് ചൈനയെപ്പോലും ഓവർകം ചെയ്തു അപ്പൊ അത്രത്തോളം ജനസംഖ്യ കൂടി അപ്പൊ ആ ഒരു പോപ്പുലേഷൻ ഉറപ്പായിട്ട് നമ്മടെ കണ്ട്രോള് ചെയ്യണം ചൈനക്ക് ചെലപ്പം നേരെ ത്തെ ചൈന ആയിരുന്നു ചൈന അത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നേന്നു വെച്ചാ ചൈനയ്ക്ക് ചെലപ്പോ അതിനുള്ള സാമ്പത്തികം ഉണ്ട രുന്നു ചൈനയുടെ അത്രയും സാമ്പത്തിക ശക്തിയുള്ള രാജ്യാണോ ഇന്ത്യന്ന് എനിക്ക് സംശയൊണ്ട്
ആ സാമ്പത്തികെ കാര്യത്തിൽ ഈ നമ്മുടെ ഇന്ത്യ ഒട്ട് പുറകോട്ടല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇപ്പൊ കൃഷിയിലാണെങ്കിലും വ്യവസായത്തിലാണ ണെങ്കിലും വാണിജ്യത്തിലാണെങ്കിലും എല്ലാം നമ്മുടെ ഇന്ത്യ മുൻപന്തിയിൽ തന്നെ അല്ലേ
അതെ ഇന്ത്യ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് മുൻപന്തിയിലാണെങ്കിലും മിക്ക രാജ്യങ്ങളിപ്പം ലോകരാജ്യങ്ങളെ വെച്ച് നോക്കുമ്പം അവരുടെ അത്രയും സാമ്പത്തിക ശക്തി ഇപ്പൊ ഇന്ത്യക്കില്ല
ഈ കുടുംബങ്ങളിൽ ഇപ്പോൾ ഒറ്റക്കുട്ടി മതി എന്ന് പല രക്ഷിതാക്കളും എടുത്തിരിക്കുന്നു അതെ പോപ്പുലേഷൻ കൂടുക എന്നൊരു കാരണം കൊണ്ട് മാത്രമാണോ ആ ഒരു രീതി വന്നിരിക്കുന്നത് ജനസംഖ്യ കുറയ്ക്കുക എന്നൊരു രീതി വെച്ചാണോ ഇപ്പൊ മിക്ക പേരന്റ്സും ഒരു കുട്ടി കുട്ടി മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പണ്ടങ്ങനെ ആയിരുന്നില്ല പണ്ട് നാലും അഞ്ചും കുട്ടികൾ വേണം അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ മിനിമം രണ്ട് കുട്ടികൾ വേണമെന്ന് പറയുന്നിടത്ത് നിന്നാണ് ഇ ഇപ്പോൾ ഒരു കുട്ടി മതി എന്നൊരു നിലപാടിലേക്ക് മിക്കവർക്കും ഇപ്പൊ കുട്ടികൾ വേണമെന്ന് തന്നെ ഇല്ലാത്ത പേരന്റ്സും ഉണ്ട് കപ്പിൾസൊക്കെ തന്നെ ഇപ്പ കുട്ടികൾ വേണ്ട എന്നൊരു ചിന്തയും ഉണ്ട് അതപ്പൊ നമ്മുടെ ഈ പോപ്പുലേഷനെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് മരണ നിരക്കും ഒണ്ടല്ലോ
ആ ഒരു കുട്ടി മതി അല്ലെങ്കിൽ കുട്ടികൾ വേണ്ടന്നുള്ളത് ഉറ തീർച്ചയായിട്ടും ആഹ് പാർട്ട്നേഴ്സിന്റെ തീരുമാനമാണ് ഇപ്പം എനി ഞാനും എന്റെ ഒരു ഹസ്ബൻഡും എനിക്ക് ഒരു കുട്ടി വേണോ എന്നുള്ളത് അവ എന്റെയും ആ ഹസ്ബന്റെയും ആയിട്ടുള്ള പേഴ്സണൽ തീരുമാനമാണ് ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഞാനിപ്പൊ ഒരു കുട്ടിയെ ആഹ് വളർത്തുന്നു അപ്പൊ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഒരു ജീവിത സാഹചര്യം ഒരുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല ഞാനൊരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ എനിക്കൊരു കുട്ടിയെ അഫോർഡ് ചെയ്യാനുള്ള ക്യാഷ് അല്ലെങ്കിൽ ഒരു കേപ്പബിലിറ്റി എനിക്കുള്ളു എന്തിന് അങ്ങനെ ഉള്ള ഒരാള് മിഡിൽ ക്ലാസ് ഉള്ള ഒരാള് ആറേഴ് കുട്ടികളായി അപ്പൊ അവർക്കെന്താ അത്രയും കുട്ടികളെ ചെലവ് ഒരിക്കലും വഹിക്കാനാവില്ല അതിനെക്കാട്ടിം നല്ലത് ഒരു കുട്ടിയാണെങ്കിൽ അതിനെ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അതിനെ സംരക്ഷിക്കാനുള്ള എല്ലാ ഇതും നൽകുക എന്നുള്ളതാണ് അതിനത്രയും ബെറ്റർ ആയിട്ടുള്ള എന്താ ലൈഫ് നൽക അപ്പൊ കുട്ടികളുടെ എണ്ണം കൂടും തോറും ആ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഇതാണ് എല്ലാരിലേക്കും എത്തിപ്പോകുന്നത് അപ്പൊ എല്ലാ എല്ലാവർക്കും നല്ലൊരു പേരന്റിങ്ങോ നല്ലൊരു ലൈഫ് സ്റ്റൈലോ കൊടുക്കാൻ മിക്ക പേരന്റ്സിനും കഴിയില്ല അതുകൊണ്ടാണ് ഒരു കുട്ടി മതി എന്ന ഒരു ഇതിലേക്ക് എത്തുന്നത്
താങ്കൾ പറയുന്നത് ശരിയാ എങ്കിൽ തന്നെ ഇപ്പൊ എല്ലാ പേരന്റ്സും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ നിരക്ക് നമ്മുടെ രാജ്യത്ത് കുറയ്ക്കാൻ ചാൻസ് ഇല്ലേ ഇപ്പ മിക്ക ഒട്ടു മിക്ക വീട്ടായാലും ഒരു കുട്ടി മതി എന്ന് ചിന്തിച്ചാൽ ആ ഒരു പോപ്പുലേഷൻ കുറഞ്ഞു വരത്തില്ലേ അപ്പൊ അങ്ങനെ കുറഞ്ഞു വന്നാലും അത് നമ്മുടെ ആ ഒരു രാജ്യത്ത് പ്രശ്നം തന്നെ അല്ലേ പോപ്പുലേഷൻ അത്യാവശ്യമാണല്ലോ ഈക്വലായിട്ട് നിക്കേണ്ടേ പോപ്പുലേഷനും പോപ്പുലേഷൻ കുറഞ്ഞു വന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ
ആഹ് പോപ്പുലേഷൻ ഒരിക്കലും കുറവുള്ള രാജ്യമല്ല ഇന്ത്യ ഇപ്പൊ കറന്റ്ലി ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ അപ്പം പെട്ടെന്ന് അങ്ങനെ കുറയും എന്ന് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇപ്പം മിക്ക കപ്പിൾസ് ഇപ്പോഴേ കുട്ടികൾ വേണ്ട എന്ന് വിചാരിക്കുന്നത്. അത്ഒക്കെ പേഴ്സണൽ കാര്യമാണ് കാരണംപ്പോൾ എനിക്കും എന്റെ ഹസ്ബൻഡിനും ജോലിയില്ല ഞാൻ അല്ലെങ്കിൽഎന്റെ ഹസ് ഒരാക്കെ ജോലി ഒള്ളൂ. അപ്പം ആഹ് ഒരു ഞങ്ങക്ക് രണ്ട് പെർക്കും കഴിയാനുള്ള വരുമാനം ഇപ്പം കാണത്തുള്ളൂ. ഇപ്പൊ ഒരു കുട്ടിയെ വളർത്തന്ന് വെച്ചാ അവർക്ക് അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു പേരന്റിങ് നൽകണം. അതിനുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുമ്പോഴത്തേക്ക് മതി ആഹ് ഒരു കുട്ടി അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് മതി കുട്ടി എന്നുള്ള. അതൊക്കൊരു ബെറ്റർ ചോയ്സ് ആയിട്ടെ ഞാൻ കാണു. ഇപ്പം അതൊക്കെ ഒരു ഫാമിലി പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്നേ ഞാൻ പറയുകയുള്ളൂ അതെന്ന് വെച്ചാൽ എപ്പം ബേബി വേണം ഇത്ര വർഷങ്ങൾക്ക് ശേഷം വേണം അതൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി പ്ലാനിങ് ആണ് അതൊന്നും പണ്ടത്തെ കാലത്ത് ഇല്ലായിരുന്നു. ഇപ്പം കു എല്ലാവാരും ഭയങ്കര അപ്ഡേറ്റഡ് ആണ് എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് അവർക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ കഴിയും.
തീർച്ചയായും താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്ക ക്കുന്നു പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പൊ ഒരു വർഷം തന്നെ എടുത്താൽ. ഇപ്പോൾ നൂറ് മരണമാണെങ്കിൽ അപ്പൊ അതില് കൂടുതലും. ജനനവും കാണും അപ്പൊ അതേപോലെ തന്നെ അല്ലേ മരണവും നമ്മുടെ രാജ്യ ത്ത് നടക്കുന്നുണ്ട് ഇപ്പ നമ്മൾ അറിയാതെ തന്നെ ഇപ്പോ ഒരു വർഷത്തെ കണ ക്ക് എടുക്കുമ്പോ കൂടുതലും മരണമായിരിക്കും അപ്പൊ ആഹ്. ഇത്രയും മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ആഹ് ജനസംഖ്യയിയില് നിന്ന് കുറയുകയാണ് ചെയ്യുന്നത്. അല്ലെ ആഹ് ഒരിത്ര കണക്ക് നമ്മളുടെ ആഹ് ഒരു. ഇതിൽ നിന്ന് ജനന ആഹ് ഒരു ഇതിൽ നിന്ന് മാറുവല്ലേ. ജനന നിരക്കിൽ നിന്ന് കുറഞ്ഞു വരികയല്ലേ ചെയ്യണേ അപ്പൊ പോ പോപ്പുലേഷൻ. ആഹ് ഒരു തരത്തിൽ മുന്നോട്ട് വരണമെങ്കിൽ വീണ്ടും അവിടെ ജനനം വന്നാലല്ലേ പറ്റൂ. അപ്പ ജനനം വന്നില്ലെങ്കിൽ നമ്മളുടെ ആഹ് ഒരുപോ പോപ്പുലേഷൻ നിരക്ക് കുറഞ്ഞു പോകുമെന്ന് ഞാൻ കരുതുന്നു. അതിനോട് താങ്കൾ എന്ത് യോജിക്കുന്നു.
ഇപ്പൊ ഇന്ത്യയിലെ ജനന നിരക്കും മരണനിരക്കും നമ്മള് എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കില്. ഏറ്റവും കൂടുതലുള്ളത് ജനനനിരക്ക ആയിരിക്കും മരണനിരക്ക് എന്ന് പറയുന്നത് താരതമ്യന വളരെ. കൊറവായിരിക്കും ഇല്ലന്നല്ല. ജനനനിരക്കിന് അപേക്ഷിച്ച് കുറവായിരിക്കും കാരണംന്ന് വെച്ചാൽ അത്രയും ബെ റ്റർ ഒരു എന്താണ് ഒരു ഹെൽത്ത് ഒരു. ആരോഗ്യ ഉം സംരക്ഷണം അല്ലെങ്കിൽ അവര് അത്രയും ബെ റ്ററായിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് ഇന്ന് നമുക്ക്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആയാൽ പോലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത്രയും ഹെൽത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരുപാട് ആരോഗ്യ പദ്ധതികളും. എല്ലാം ഇന്നത്തെ സർക്കാർ നോക്കുന്നുണ്ട് അത്രയും. ആഹ് ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംസ്ഥ സ്ഥാനമാണ് കേരളം അതേപോലെ ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പം അത്ര അത്രത്തോളം ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊക്കുന്നുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇന്ത്യയിലൊക്കെ ആയിസ് നമുക്ക്. എഴുപത് വയസ് എൺപത് വയസ്സ് ഒക്കെയാണ് മാക്സിമം ആ ആയുസ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് അപകടമൊക്കെ പറ്റി അപ്രതീക്ഷിതായിട്ട് മരിക്കുന്നവരും ഉണ്ട് ഇല്ലെന്നല്ല. എങ്കിലും. ആഹ് ജനനനിരക്കിന് അപേക്ഷിച്ച് നോക്കുമ്പോ മരണനിരക്ക് വളരെ കുറവാണ്.
തീർച്ചയായും താങ്കൾ പറയുന്നത് ശരിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ. ആഹ് മറ്റേ ഭക്ഷണം കിട്ടാതെ ആണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. ഒക്കെ വലയുന്നുണ്ട് താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു അതേപോലെ തന്നെ ഈ ദുരന്തങ്ങൾ. വരുമ്പോഴത്തേക്ക് പല ദുരന്തങ്ങൾ നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുവയാണ് നമ്മൾ കാണുന്നതുമാണ്. അപ്പോൾ അത്രയും ജനനം. ആഹ് ഒരു മരണത്തിലോട്ട് പോകുവയാണ് ജനനനിലക്ക് മരണത്തിലോട്ട് പോകുവാണ് ലക്ഷക്കണക്കിന് ആളുകൾ. ഇപ്പ മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ കൺ മുമ്പിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ത്ര അനാകായിരം ആളുകളാണ് മരണപ്പെട്ട് ഇരിക്കുന്നത് അത് പല പല അപകടങ്ങളിൽ പല രോഗങ്ങളിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലെന്ന് പറയുമ്പോൾ പല പല രോഗങ്ങൾ വന്ന്കൊണ്ടിരിക്കുവാണ്